ഹലോ
ആ
കേൾക്കാല്ലേ
ആ കേൾക്കുന്നുണ്ട്
ആ ഉറ എന്താ ഉറങ്ങാറായോ ഉറക്കത്തിന്റെ ഒരു സ ഒരു ഫീലൊക്കെ തോന്ന്ണ് കേട്ടിട്ട് സൗണ്ട്
പിന്നെ എല്ലാവർക്കും മക്കളെ കെട ഓർക്കാൻ വേണ്ടിയാണ് കാരഞ്ഞിരുന്നു
ആ അ അത് ശരി ഓക്കെ ഇപ്പൊ വെക്കേഷൻ ആയിട്ടൊക്കെ എന്തായിരുന്നു പരിപാടി
മ് വെക്കേഷനായിട്ട് മക്കൾക്ക് പുസ്തകം ഇതൊക്ക വാങ്ങിച്ചു
ആ ടൂറൊക്കെ എവിടേലും പോയാ
ടൂർ പിന്നെ ചെറിയ സ്ഥലത്തൊക്കൊക്കെ പോയിട്ടുള്ളു മക്കളെ കൊണ്ട് ചൂടും കായ പിന്നെ മക്കളെയും കൊണ്ട് നമുക്ക്‌ പുറത്തു പൊറത്തിറങ്ങാൻ കഴിയൂല്ലല്ലോ വെയിൽ ചൂടും വെളീൽ ഇരങ്ങൻ എന്ത പാട ട്ട് ആ
ആ അങ്ങനെ എവിടെയും പോയിട്ടുണ്ടാവലേ അധികൊന്നും ദൂരം പോയിട്ടുണ്ടാവില്ലല്ലേ
പോയോ പൂച്ചടേ നീന്തികാടൊക്കെ കുളിക്കാനൊക്കെ പോയീഞ്ഞു ഞങ്ങൾ
നീന്തലൊക്കെ പഠിഞ്ഞോ എന്നിട്ട് കുട്ടികൾക്ക്
മ് കുട്ടികള് നീന്തലൊക്കെ അറിയാ
ഹ അല്ലെ അത് എപ്പളും പഠിച്ച പഠിച്ചിരിക്കണേ നല്ലത അല്ലെ കുട്ടികള് നമ്മള് പൊറത്തൊക്കെ പുറത്തു നിന്നല്ല എവിടെ പോവുകയാണെങ്കിലും കുട്ടികളുടെ സ്വയം രക്ഷക്ക് അയപ്പോളത്
ആഹ് അതെ അതെ കുട്ട്യേക്ക് നല്ലരുആ അതർഞ്ഞിരിക്കണല്ലൊ
ഞ്ഞിരിക്കണംന്ന് പറഞ്ഞാൽ നമ്മട് എവിടെങ്കിലും ഒരു സി ജേഷന്റോല് അങ്ങനെ ഒരു ഇതില് അതെ ആ അതെ അതെ അങ്ങനെ ഒരു ഇതില് വെള്ളത്തിലൊക്കെ കളിക്കല്ലോ അതെ ഇതറിയുമ്പോ നമുക്കൊരു സമാധാനാണ് കാരണം എന്താ വച്ചാ പിന്നെ ഇപ്പൊ ടൂറൊക് ഇപ്പൊ പോവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ടീച്ചേഴിന് എല്ലാ കുട്ടികളും ഒരേ പോലെ നോക്കി എത്തിക് പോവണന്നില്ല അവര് നോക്കും പക്ഷെ എ എത്തിക്കോണന്ന് പറയാൻ പറ്റ റ്റുല എത്തുംന്ന് പറയാൻ പറ്റ് റ്റുലഅതെ കുറേ കുട്ടിക ളുണ്ടാവുമ്പോ പിന്നെ അതിലന്നെ നല്ല വൃ കൃതിഹോളായിട്ടുള്ള കുട്ട്യേളു ണ്ടാവും പാവം പിടിച്ചോരൊക്കെ ഉണ്ടാവും ക്ഷെ എല്ലാരി എത് എത് നോക് ക്കാനെ ടീച്ചേഴ്സിന് എത്തൂല്ലല്ലോ ഏ അപ്പക്ഷേ അപ്പോഎന്താന്ന് വെച്ചാല് ഇത് ഇങ്ങനെ അറിയുന്ന കുട്ടികളൊക്കെ കണ്ട് ഇപ്പോ ഒരു വെള്ളത്തിലൊക്കെ കളിക്കണതൊക്കൊണെങ്കിൽ ടീച്ചേഴ്സിനൊരു സമാധാനമാണ് ആ കുട്ടിക്കറ്യ പിന്നെ അവന അവ അങ്ങനെ നോക്കേണ്ടത് ശ്രദ്ധ ഇണ്ടായം
അതെ പിന്നെ നമ്മള് എന്തോ നീന്തല റിയാതെ നമ്മള് വെള്ളത് കൊണ്ടോയിട്ടാല ങ്ങനെണ്ട് പോവും ഉണ്ടാവും ചെയ്യും പേടിയണ്പ്പോ എല്ലാ ആ ദിവസം ഇങ്ങനെയൊക്കെ കേൾക്ക്ണേ ഒഴു ക്കിൽപ്പെട്ടു മരിച്ചു മുങ്ങി മരിച്ചു ച്ചു പറഞ്ഞാട്ട്
ആഹ് അതെ തെ തെ നീന്തലറിഞ്ഞിട്ടന്നെ കുട്ട്യോള് നമു ക്ക്‌വിടാൻ പേടിയാണ് പക്ഷേ അ യണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ധൈര്യമൊണ്ട്‌ എന്നാലും നമുക്കൊരു സമാധ വാനേം ട്ടും ഉം പിന്നെ കുട്ടികളെ സ്കൂളിലക്കെ ടൂറക്കെ ക്കൊ പോവാറുണ്ടോ?
ആഹ് പോവാറുണ്ട്. അവടെ എല്ലാ സ്ഥലും പോവാറുണ്ട്.
ആഹ് അത് ശരി.
പി ഞമ്മള് കുറച്ചൂടെയായിട്ട് മൂന്നാറ് വയനാട് ക്ക് പോയിരുന്ന് ഓക്കെ ഉം.
ഫാമിലി ആയിട്ടാ പോവാ?
ആഹ് ഫാമിലി ആയിട്ട്. ടൂറൊക്ക പോകുമ്പോ ഫാമിലി ആയിട്ട് പോവാണ് രസം നമ്മള് സ്വ
ഫാമിലീസും കുടെ
ആ മ്മള് ന്റെ ആ വിടുത്താ ലും
ആഹ് അങ്ങനെ ആഹ് ഗ്രൂപ്പായിട്ട് ഒരുപാട് പേര് വെച്ചിട്ട് അല്ലെങ്കിലും അതൊരു വേറെ ര ഒറ്റക്ക് പോകുമ്പോൾ രസില്ല അല്ലെ ആ കൊറെ ആള് കൂടിയിട്ട് അതൊരു ഇപ്പോ എൻജോയ് ചെയ്തിട്ടിപ്പോ വണ് ലൊക്കെ പോകുവാണേന്നു ണ്ടെങ്കിൽ ആ പാട്ട് പാടി ഡാൻസ് ക ളി
അതെ അതെ മറ്റേയങ്ങനെ ആ അപ്പം ഞാന് കൊറച്ച് മുന്നേ എൻ്റെ മോ മോനേ കൊണ്ട് പോയി ട്ട് മോനേ ആ ഒറ്റൊക്കെ ആയിട്ട് ഒരിതും ഇല്ല മോന് അപ്പം ഞാൻ പറഞ്ഞ് വേറെള്ള മക്കളെയും കൊണ്ടയിന് എന്നാലെ കുട്ടികൾക്ക് ഒരു ഉണ്ടാവൊള്ളൂ
ആഹ് ആ അതെ അതെ അതെ
ചോറിനോടുള്ള ഒരിതും ഉണ്ടാവൊ ള്ളൂ ആ ഒറ്റക്കെ ആവുമ്പോ അവർക്ക് ക്കൊന്നും എന്താ ചെയ്യേണ്ടിന്ന് അറിയ അങ്ങനെ ഒരു ആരും നമ്മക്ക് കൂടെ കുട്ടികളുണ്ട് അമ്മളല്ലന്ന് അല്ലേ ഇപ്പം ഭക്ഷണം കഴിക്കാനായാലും എല്ല നമ്മള് മക്കള്
ഉം അതെ അതെ അവര് കുട്ടികളും കഴിക്കും ഒറ്റക്ക് ആകുമ്പോ എല്ലാത്തിനും അവർക്കൊരു മടിയാവും പിന്നാക്കാവും അതെ ഉം അത് ശരിയാണ് പിന്നെ ങ അങ്ങനെ അധികം പോക്ക് എങ്ങനത്തെ സ്ഥലത്ത് കയ്യി പിന്നെ എന്താണ് ചെലവര് കടലും അങ്ങനത്തൊക്കെ കായ അതേപോലെ ബോട്ടിംഗ് അങ്ങനെയൊക്കെ പോണ കാണല്ലോ ഇപ്പ ആലപ്പുഴ അങ്ങനെയൊക്കെ പിന്നെ അതേപോലെയാണ് അധികം പോവുക അതെ ഈ ഇപ്പൊ ഊട്ടിയൊക്കെന്നൊക്കെ പറഞ്ഞ നല്ല തണുപ്പുള്ള സ്ഥലാണല്ലോ
ആ തണുപ്പ് ആ തണുപ്പ് അതൊക്കെ തന്നെ തണുപ്പ് ഇണ്ടാ നമുക്ക് ഇഷ്ടായിരിക്കും ഉം.
എല്ലാരും പോണാണല്ലോ ഈ കക്കാടം പോയി
ആ കക്കാടം വഴിക്കെ പോവാറുണ്ട് ഉം ആ അവിടെ പോവാറുണ്ട്.
ആ ഞാൻ പോയിട്ടൊന്നു ഇല്ലട്ടൊ പക്ഷെ അങ്ങനെ എല്ലാരും നല്ല നല്ല വൈബാണ് അവിടെന്ന ഇപ്പം പറഞ്ഞ കേട്ടിക്ക്ണ് ആ അടിപൊളിയണൊക്കെ അവിടെ റിസോർട്ടും കാര്യങ്ങളും. പോയിട്ട്
ആ നിങ്ങള് ഇപ്പം
ഉം പക്ഷെ അവിടെ നമ്മള് അധികം ഒന്നും ലോങ്ങ് ഒന്നും അധികം പോയിട്ടില്ല നമ്മള് വയനാട് പോയിട്ടുണ്ട് പിന്നെ ഇപ്പൊ പൊന്നാനി അങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങള് പിന്നെ എറണാകുളം.
നിങ്ങള് വളാഞ്ചേരി ആ ഞങ്ങള് വളാഞ്ചേരി അവിടക്കെ പോയിനു പാർക്കിങ്ങന്നൊക്കെണ്ട് അവിടെ വെള്ളത്തില് അവിടെ കുറെ പാർക്കിങ് ഉണ്ടായിരുന്നല്ലോ അവിടക്കൊക്കെ വന്നിനു നമ്മള് സ്കൂള്ന്ന്.
ഉം ഉം ഉം ആ പിന്നെ ആ അവിടെ അടുത്തുള്ള പാർക്കുകളൊക്കെ ഉണ്ട് പിന്നെ അവിടെന്ന് പക്ഷെ നമ്മ മുറ്റത്തെ മുല്ലക്ക് മണ ഇല്ലാന്ന് പറഞ്ഞ പോലെ ആ ഭാഗത്തൊന്നും നമ്മള് അങ്ങനെ പോയിട്ടില്ല അങ്ങനെയൊന്നും പോയിട്ടില്ല. ദു അടു ത്തൊന്നും പോയിട്ടില്ല പിന്നെ ദൂരൊക്കെല്ലാർ പോവാനല്ല ഇഷ്
ആ പിന്നെ മക്കളെയും കൊണ്ട് ദൂരൊന്നും പോവാൻ കഴിയൂല്ല പിന്നെ ഉം എന്റെ ഹസ്ബന്റിനൊക്കെങ്ങട്ട് ചർദി ഒക്കെ പോയിങ്ങ ന്നട്ട് ആകെ ക്ഷീണിക്കും റ്റൂറിനോട്ല്ലെ ഇതന്നാണ്ട് പോവ അങ്ങനെയൊക്കെ പോവാ നമ്മക്ക് വെറുതല്ലല്ലേ പിന്നെ താല്പര്യാണ് പോണം നമ്മള് ടൂറ് ചാരിച് അത് നല്ലൊരു ഇൻഡ്രസ്സില് പോകുമ്പോ പിന്നെ അവിടെ പോകുമ്പോ പിന്നെ ങ്ങനെക്കയ്ക്കാരം
ഉം അതെ അതെ
ഉം കാറിലൊന്നും പിന്നെ തിരേ പോവാൻ കഴിയൂല ബസ്സില് പിന്നെ കൊറെയൊക്കെ ആ വായുന്തൊക്കെ തട്ട് ട്ടുമ്പോ കുറേ ഒരു സുഖണ്ടാവും
അതെ അതെ അതെ അതേപോലെ ഉം പിന്നെ ഈ ഗ്രൂയിസർ പോലത്തലും അതെ പോവാനൊക്കെ ബുദ്ധിമുട്ടാണ് എപ്പം ഞമ്മളും പോകുമ്പോഴും കുറച്ച് തൊരു വിശാലതുള്ള വണ്ടിയില് പോണം എന്നാ വല്യയ കൊഴപ്പില്ല ആ ചിലർക്ക് കാറിന്റെ ഈ ഏസ സായൊന്നും പറ്റൂലലെ അതിന്റെ സ്മെല്ലൊന്നും മ്മ് ആ ന്നും പറ്റ് പറ്റൂല
അത് അങ്ങട്ടും ഇങ്ങട്ടുങ്ങനെ വാഹനം ഇങ്ങനെ എളകുമ്പോ കുത്തി കുലുക്കുന്നൊക്കെ
ആ ഒക്കെ ആവുമ്പളേ അതൊക്കെ ബുദ് ആ അതൊക്കെ ഭയങ്കര ആൾക്കാർക്ക് ബുദ് ദ്ധിമുട്ടാണ് ത്
ആ അവിടെ അവിടെ ഇവിടുന്ന് അവിടെത്തിയോളം ചർദി ക്ക എന്തോ ഇത് കാണാൻ നമുക്ക് ഇതാണല്ലോ ആ ടൂറൊക്കെ പോകുമ്പോൾ നമ്മള് അതിനനുസരിച്ച് ഞാൻ പിന്നെ ഏത് മോലും ഏത് ദൂരെ പോവണിം ഞാൻ പിന്നെ ഛർദ്ദിക്ക അങ്ങൻത്തെ ഒരു പ
ആ നിക്ക എനിക്കുണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ട്ടോ എനിക്കും അങ്ങനത്തെ ഒരു പ്രശ്നുണ്ട് പക്ഷെ അപ്പൊ ഞാനൊരു പിന്നെ ആങ്ങ പ്രശ്നണ്ട് അപ്പ ഞാന് ഈ വെഷ് ചീജിന്ന് കെട്ടിട്ടുണ്ടോ പിന്നെ ആഹ് വെഷ് ചീച് കേട്ടണ്ടോ
ആഹ് കേട്ടണ്
ആ അതീത്തെ ഒരു സപ്ലിമെന്റ്സ് കഴിച്ചിട്ടാണ് ന്റെ ആ ഛർദിതൊക്കെ മാറിയത് ഞാന് ആഹ് അത് ഇതൊക്കെ കഴിച്ചപ്പോഴാണ് ന്റെ അതും പിന്നെ തലവേദനയുടെ പോലത്തെ സ് ദുഖ ഉണ്ടായിരുന്നു എനിക്ക് ആത് ബുദ്ധിമുട്ടുകളൊക്കെ മാറിയത് അത് അതൊക്കെ ആ വെസ്
ഒരാൾ അങ്ങനെ കൂടാൻ പറഞ്ഞിരുന്നു പ്രെസ്ടിജ്ന്റെ ആ കമ്പനി തീൽ ഉം ഇവിടെണ്ട് അയ്ന്റെ ത് ഓർഡറും കാര്യങ്ങളൊക്കെണ്ട് ആ അല്ല അയ് ന്റെ ഒരു കമ്പനി ന്നെ ണ്ട് എസ്ടെജ് ന്നു പറഞ് കണ്ട് അപ്പൊ ന്നോട് കൂടാൻ കൊറേ പറഞ്ഞ് പിന്നെ അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളാളുണ്ടാ ക്കു മാണം അയ്നൊന്നുംപ്പോ കയ്യൂല്ലല്ലൊ ഈ വീ ട്ടിൽ കൊണ്ടേകൊടുക്കും വാണം അങ്ങനെന്നു അപ്പൊ കയ്യൂല മക്കളെ ഒന്നും കൊണ്ടരാന് മ്മ് ന്റെപ്പം കൊറേ ആ ന്റെപ്പൊ കൊറേ നാള് അവര് ഇതായിന് പറഞ്ഞിരുന്നു
ആഹ് കൂടാനൊക്കെ പറഞ്ഞിട്ട്ല്ലേ അ ആഹ് അതെ അതെ നല്ല കമ്പനിയാണ് അങ്ങനൊക്കെ പല അസുഖങ്ങൾ ക്കുള്ള സാധനങ്ങളൊക്കെ അതിലിണ്ട് ഉം അപ്പ ഞങ്ങളട്‌ത്തുള്ളോരൊക്കെ ഇണ്ടാവും ലെ അയില് വർക്ക് വർക്കെയ്യ്ണോര്
ക്കെയ്യുന്നോലിണ്ട് അപ്പ ഇന്നോട് കൊറേ ചോയിച്ചീനു ന്റെ ഫ്രണ്ട്ണ്ട് ഫ്രണ്ടിനെ കൂട്ടിയ ഒരു താ താത്തേണ് അപ്പൊ അ താത്ത ഇൻക്ക് വിളി
ആഹ് അത് ശരി കൂടാൻ പറഞ്ഞിട്ടുള്ള ആ ആ ആ ശരി അല്ല അതേ പോലെ ആളെണ്ടാ ആളെണ്ടാക്കല് ഒരു പണിയാണ് പിന്നെ ഒരു ഒരു ഇത് സംഗതി നമുക്ക് വർക്ക് ചെയ്യാതെ ഒരു കാര്യം നടക്കു
ണേന് മുപ്പുർപ്പിയേട്ടി ഇണ്ട് തോന്നിണ്ട്
ണ്ണന് മുപ്പോന്നുല്ല്യ അങ്ങനത്തൊക്കെ പയ്യ അങ്ങൻത്തെ ഏറ്പാടൊക്കെണ്ടോ
അങ്ങനൊക്കെ പറഞ്ഞു ഇന്നോട് ങ്ങള എക്കൗണ്ടിലണ്ട് പൈസ വരുന്നൊക്കെ പറഞ്ഞു
ഏ ഒരാളെ കൂട്ടിയാല് മുപ്പത് രൂപെ അയ്ശെരി ആഹ് ആഹ്
അല്ല ഞമ്മള് എ എങ്ങനേലും കൂടാൻ വേണ്ടി പറഞ്ഞായിരി
അതാവും ചെല് ഒരാള്ണ്ടാക്കിക്കിട്ടിയാ ഓലെ ടീമാണവടെ വിജയി ച്ച് ടീമായിക്കിട്ടല്ലേ അപ്പോ അങ്ങനെ എട്ക്കാവും അങ്ങനെക്കെ ഓരോന്ന് പറഞ്ഞിട്ടന്നെയാണ് ആൾക്കാര് അയ്ക്കാളെ ഇണ്ടാക്കിണ് ട്ടോ. ഏത് രീ ലും അതിന് ഇപ്പോല് കാര്യം നട ക്കണം ന്നല്ലേള്ളൂ
ഇപ്പ ഏത് രീതിയിലും ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യാണ് നമ്മള് വിശ്വ
ഉം അതെ അതെ അതെ അതെ അതെ അത് ശെരിയാണ്. എങ്ങനായലും അല്ലെ നമ്മള് ഓരോ ഐല് തട്ടിപ്പും അങ്ങനൊന്നുല്ല എന്ത്
അല്ലേ അതിന് പിന്നങ്ങനെ തട്ടിപ്പൊന്നുല്ലാലേ
മ് അയില്യ ഇല്യ ഇല്യ തട്ടിപ്പൊന്നുല്യ നല്ല രീ തീലിള്ള തന്നെയാണ്. ഇത്പ്പോ ഓ ഇതിന്റെ ഈ ബിസ് നെസൊക്കെപോണത്. ഏ മ് ഏ എങ്ങനായാലും പറയാ
എങ്ങനെയായാലും നല്ല അതാണ് ഒരു ബസിനസ് എങ്ങനേലും നമുക്ക് ഉണ്ടായി കിട്ടിയന്ന ല്ലതാണ് ജോലിതൊക്കെ നമുക്ക് വരുമാനായി റ്റി മ്മ ക്കെന്തേലും നമ്മളെ കയ്യിലുണ്ടാവല്ലോ ആ അങ്ങനെ വിചാരിച്ച് നമ്മള് അങ്ങനെ കൂടാം വിചാരിച്ചു അപ്പ ന്റെ ഹസ്ബൻഡ് റഞ്ഞത് അതൊന്നും നീ കൂടണ്ട പൈസമ്മള് കൊടുത്ത പിന്നെ അത് ചിലവായില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് നമ്മള്
ആ ആആ ശരി പക്ഷെ മ്മള് ചെല്ലുമ്പേ മ്മള് സാധനങ്ങനെ ആ ബുക്കും സാധനോക്കെ വാങ്ങി അതൊ ക്കു വാങ്ങി പ്പ യവരൊക്കെ വലിയ കുട്ടിയൊ പ്പവരോ ക്ക് പറ്റിയത് അവര് പറഞ്ഞത് ചെയ്യാം ഉം അങ്ങനെ ക്കെ ന്നാ ഞാൻ ഇനി പിന്നെ വിളിക്കാന്നാ ട്ടോ ആ നമ്മള് അയിനെ കുറിച്ച് ചിന്തിക്കണ്ട ഉം ന്നാ ആയിക്കോട്ടെട്ടോ ഞാൻ പിന്നെ വിളിക്കാന്നാ ശെരി ഓക്കെ ഉം ഉം